ഹലോ
ആ കേക്കാവോ
ആ കേക്കുന്നോ
ആഹ്
ന്ത് സുഖം
സുഖം ഇങ്ങനെ ഇരിക്കിണു എന്ന വിശേഷം ഒക്കെ
ആ ഇങ്ങനെ പോന്നു ബെയ്ച്ചോ ചോറൊക്ക
ചോറൊക്കെ കഴിഞ്ഞു ന്ന്പ്പം ഇച്ചിരി താമസിച്ചു വെള്ളിയാഴ്ച ആയോണ്ട് പള്ളി കഴിഞ്ഞൊക്കെ വന്ന് കഴിഞ്ഞിട്ടാ കഴിച്ചേ അപ്പോഴ് രണ്ട് മണിയൊക്കെ ആകും
ഫ എന്ത് ഫുഡെല്ലം
ഇന്നിപ്പം എന്തായിരുന്നു ഇന്നിപ്പോ പ്ര പ്രത്യേകിച്ചൊന്നും ഉണ്ടായിര്ന്നില്ല തോരനും ചെറിയൊരു ചാറ് കറി അങ്ങനെക്കെ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു
മക്കള
ഇന്നു വൈകിട്ട് ബീഫ് ഉണ്ട് അപ്പൊ ബീഫ് കറി വെക്കണം ഉ കുറച്ച് എന്തെങ്കിലും റൈസ് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിരിക്കുന്നു
ആ മക്കളൊക്കെ സ്കൂള് പോയാ
ആ മക്കള ഒരാളുണ്ട് അത് സ്കൂളിൽ പോയേക്കുവാ ഇപ്പ വരാനായി ഒരു ഏ ഇപ്പം ബസ്സ് അവിടെന്ന് എടുത്തിട്ടുണ്ട് സ്കൂളിൽന്ന് ലൊക്കേഷൻ ഇടും നമുക്ക് അപ്പൊ ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റും കൊണ്ട് എത്തും
ആഹ്
ഉം അവിടെയോ?
ഇവിടെ കയ് ഇത് സുഖ ഇല്ല അങ്ങനെയൊന്നു സ്കൂളിൽ പോയിട്ട് ഇല്ല പനിയും ആഹ പനിയും ജലദോഷം ഉം
ആഹ് എല്ലാടുത്തും അതെ ഇപ്പൊ എന്റെ കസിൻസിനൊക്കെ അങ്ങനെ തന്നെയ
മഴന്നല്ല
മഴ മഴക്കാലത്തിന്റെയാന്ന് തോന്നുന്നു എല്ലാവർക്കും ഒച്ചയില്ല ഒന്നുംല്ല അങ്ങനെ ഒന്നിനും പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലിരിക്കുന്നു ഏ...
മരുന്ന് കഴിച്ചെങ്കും പോന്നുന്നില്ല പനി വന്നക്കും
ആ് ഇപ്പോഴത്തെ പനിക്ക് പിന്നെ നല്ല റെസ്റ്റ് വേണന്ന് എനിക്ക് തോന്നുന്നു പനിച്ച് കഴിഞ്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റെസ്റ്റ് എടുത്ത് കഴിഞ് കഴിഞ്ഞാലേ കുറയുള്ളൂന്ന് തോന്നു ഈ പനിയും ക്ക് മരുന്നും കഴിച്ച് നമ്മള് റെസ്റ്റ് എടുക്കാതിന്ന് കഴിഞ് കഴിഞ്ഞാൽ കൂടൂന്നാ തോന്നുന്നേ
വർക്ക്ണ്ടോ എന്തെ വർക്ക് ചെയ്യുന്നോ?
ഇല്ലില്ല ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ വീട്ടിൽ തന്നെ ഹൗസ് വൈഫ ആയിട്ടിരിക്കുന്നു
ആ എന്തോ സ്റ്റാറ്റസ് വർക്ക് അങ്ങനത്തോന്നും
ഇല്ലില്ല അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല അതൊന്നും നമുക്ക് -ആഹ എനിക്ക് അത്രയ്ക്കും എന്താ പറയാ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോ അത് എത്രത്തോളം നല്ലതാണെന്ന് നോക്കിട്ടൊക്കെ വേണള്ളൂ ന ഞാൻ നേരത്തെ ഒരെണ്ണം ജസ്റ്റ്‌ മ് ഒരു ഫ്രണ്ട് വെച്ചിട്ട് വഴി അവർക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇട്ട് കൊടുത്തതാ പക്ഷെ നമ്മള് സ്റ്റാസ്റ്റസ് ഇട്ട് കഴിയുമ്പോ ഇതിന്റെ എൻക്വയറി നമ്മൾക്ക് വരുല്ലോ അന്നേരം എന്നാ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാആ നമുക്ക് ക്ക്‌ ഇത് പറഞ്ഞ് കൊടുക്കേണ്ടി വരും പിന്നെ ആ പ്രോഡക്ട് കൊള്ളില്ലെങ്കിൽ പിന്നെ മോശല്ലേ അപ്പൊ ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല
പ്രൊഡക്ടിന്റെയല്ല മറ്റച്ചാല് ഇങ്ങനെ വ്യൂസിനനുസരിച്ചിട്ട് ക്യാഷ് അങ്ങനത്തെവർക്ക് അങ്ങനെ ഉണ്ടല്ലോ!
ആഹ! അങ്ങനത്തെ ഒരു വർക്കാ ഞാനന്ന് ചെയ്തത് ഒരു അത്തറിന്റെ
അയ്യോ! അത് പൊട്ടീന് ഊതു ഊതു
ആഹ!
അത് പോയി
അള്ളാ അത് ആഹ! ആഹ! അത് എനി- ക്ക് എനിക്കതിനകത്ത് നഷ്ടൊന്നും വന്നില്ല പക്ഷെ നമ്മള്- അവരുടെ പ്രോഡക്റ്റും കൊള്ളില്ലായിരുന്നു
ആ..
പക്ഷെ ഭയങ്കര! മോശമായിരുന്നു ഞാന് ഒരു രണ്ടു മൂന്നെണ്ണം മേടിച്ച് നോക്കിയായിരുന്നു എരിവും പുളിയും സാധനം അതിലും നല്ലത് നമുക്ക് വെള്ളിയാഴ്ച പള്ളി പിരിയുമ്പോ ആൾക്കാര് വിക്കാൻ കൊണ്ട്ന്ന് വെക്കില്ലേ മുപ്പരൂപക്കും അമ്പരയ്ക്കും ഒക്കെ ആഹ് അതായിരുന്നു ത് ഇവർക്ക് ഭയങ്കര റേറ്റും അത് അവര് ഭയങ്കരായിട്ട് ഫ്രോഡ് കളിച്ചേക്കുന്നാന്ന എനിക്ക് തോന്നുന്നത്
അത് വെറും ഇടിയ്യാ ഭയങ്കരത്തില് സംസാരല്ലം ഉണ്ടാവല്
ആഹ് പിന്നെ വേറെ ഏതാ ഉള്ളെ അങ്ങനെ ഉള്ളത്ണ്ടോ
പ്രഗൃതി എല്ലം ഉണ്ട് നല്ല ലേഹിയം അങ്ങൻത്തെഎല്ലം ന്റെ നല്ല സാധനാണ് പ്രകൃതി ലേഹ്യം വീട്ട്റൂട്ട് ലേഹ്യം അങ്ങ പ്രകൃതിന്റെ വ്യൂസിനനുസരിച്ചിട്ടാണ് നമ്മക്ക് ക്യാഷ് മാസത്തിൽ കിട്ടുന്ന് നമക്ക് നൂറ് വ്യൂസിന് ഒരു രൂപയന്ന് വെച്ചിട്ടല്ലോ ദിവസ്സം പത്ത്മണിക്ക് സ്റ്റാറ്റസ് രാത്രി പിറ്റന്നാ പത്ത് മണിക്ക് അയിനെ സ്ക്രീന്ഷോട്ട് വെക്കണം കമ്മീഷന് നമ്മക്ക് പറഞ്ഞങ്ങ് അതിന്റെ കമ്മീഷനും കിട്ടും പിന്നെ ഒര് പ്രകൃതി കയറ് തുടങ്ങീനി ആഹ് അതിന്റെ അതിന് കമ്മിശനം അങ്ങനോക്ക ണ്ട് നല്ലതാണ് കുറഞ്ഞെ മൂന്ന് രണ്ട് മൂന്ന് കൊല്ലത്തിന്റെട്ക്കയി മാസം ഇങ്ങനെ തരുന്ന് അവര് പത്ത
അപ്പൊ നമ്മുടെ വ്യൂസ് ഇപ്പം ഫേസ്ബുക്കിലൊക്കെണ അല്ല വാട്സആപ്പിലൊക്കെ ആണെങ്കില് ഇപ്പൊ നൂറ് നൂറ്റി മുപ്പതൊക്കെ അല്ലേ വരുള്ളൂ അപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു രൂപ മുപ്പത് പൈസ അങ്ങനത്തെ രീതിയിലാ
ഏ ഒ ഒന്നര നൂറ് ഒന്ന് മുതൽ നൂറ് വ്യൂസ് വരെ ഒരു രൂപ നു നൂറ്റന്ന് വ്യൂ മുതൽ ഇരുന്നൂറ് വ്യൂ വരെ രണ്ട് രൂപ അയിന്റെ ടെൽണ്ട് കിട്ടുന്ന അങ്ങനെ ആഹ് അങ്ങനെ വെച്ചിട്ട് കിട്ടുന്ന പിന്നെ നൂറ് വട്സപ്പ് ഇല്ലങ്കില് വാട്സആപ്പ്ല്ലെങ്കില് ഞമ്മോ ഇൻസ്റ്റഗ്രാമിൽ വെച്ചിട്ട് അതിന്റെ വ്യൂ ഇതാക്കിട്ട് പക്ഷെ അതിന്റെ പ്രൊഡക്റ്റ് നല്ലതാണ് അതിന്റെ വീട്ട്റൂട്ട് ലേഹ്യം മാ യം പ്രകൃതി ഹെയർ കെയർ ഓയില് അങ്ങനത്തെക്കെണ്ട് നല്ല സാധനം അതിന്റെ പെൺ നമ്മ ഇത് കയറില്ലേ പ്രകൃതി കയർന്ന് പറഞ്ഞിട്ട് ഇത് തൊടങ്ങീന് എല്ലാത്തിനും ഡോക്ടറെ വെച്ചിട്ട് ഇപ്പ തുടങ്ങിന് അതൊരു കൂട്ടായ്മ ണ്ടാക്കുന്ന പ്രകൃതി തന്നെ വെള്ളരി കക്കരി അങ്ങനത്തെ നല്ല സാധന അത് കമ്മീഷന് അന്നന്ന് കിട്ടും അതെ അതെ ഫന്ന അങ്ങന പിന്ന അച്ചാറിന്റെ അത് വെറത് കിൽപോട്ട് അത് ദവസം ആഹ് അതൊക്ക ണ്ട്
ഹെ മൊത്തത്തില് ഒരു വർക്ക് ഫ്രം ഹോം
ആഹ് ആഹ്
ആഹ്
ആഹ്
അപ്പ അതിൽന്നൊക്ക എത്ര രൂപ നമക്ക് ഏൺ ചെയ്യൻ പറ്റും
കിട്ടും ഇരുപതും മുപ്പതും അയിമ്പതും നൂറും അങ്ങനെയൊക്കെണ്ട് ആഹ് ആഹ് അത് മാസത്തില്ണ്ടാവും വീക്ക്ലി ഉണ്ടാവും
ഓ നമുക്ക് എങ്ങനെ വേണെങ്കിലും എടുക്കാം
ആഹ് ആഹ്
ആഹ ആഹ് ഇപ്പൊ ഇങ്ങെനത്തെ കൊറേ ഉണ്ടല്ലോ.
ആഹ
ഞാൻ പിന്നെ അങ്ങനൊന്നും ചെയ്തില്ല കാരണം നമ്മളുടെ മ് നമ്മുടെ സ്റ്റാറ്റസ് അല്ലേ അപ്പൊ അതൊക്കെ ഭയങ്കരായിട്ട് ആളുകള് നമ്മുടെ കോൺടാക്സിലുള്ള ആള്ന്ന് പറഞ്ഞാ നമുക്ക് പരിചയം ഉള്ളതാ മൊത്തം. അപ്പൊ പിന്നെ നമ്മള് ഇവരിങ്ങനെ ഭയങ്കരവായിട്ട് ഉ ഇതാക്കൂലോന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ഒന്നും ചെയ്തില്ല. അങ്ങനെ നോക്കിട്ടില്ല പിന്നെ അതന്നും മറ്റേതാണെങ്കി പറഞ്ഞ മാതിരി എന്റെ ഒരു കൂട്ടുകാരി അത് അവർക്ക്ങ്ങാണ്ടെ ആളെ ചേർത്ത് കഴിഞ്ഞഞ്ഞാൽ അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയിലായിരുന്നു അപ്പം ആ അവള് എന്റെ പൈസ എടുത്ത് അവള് തന്നെ ചേർന്ന് അങ്ങനെ എന്നെ ആടാക്കി ന്നെള്ളു അപ്പൊ എനിക്ക് ആകെ ചെയ്യാൻ പറ്റന്ന് തന്നെ ച്ചാ കഴിഞ്ഞാ സ്റ്റാറ്റസ് ഇട്ട് കൊടുകന്ന് ഉള്ളതാണ് അപ്പഴാ എനി ഞാനയച്ചകുറേ ദിവസം സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പം എന്റെ വാലറ്റിൽ വന്ന പൈസ അവള് ആഹ് തന്നെ വിഡ്രോ ചെയ്തെടുക്കുകയ ചെയ്ത് ആ പക്ഷെ അതിന് ഇത് പിന്നെയും മിച്ചം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് ആർക്കും എടുക്കാൻ പറ്റിയില്ലന്ന് എനിക്ക് തോന്നുന്നു എല്ലാം കള്ള
അ അ അ അത് വെറും
ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സ്ഥാനം ആ സ്ഥാപനമൊക്കെ പൂട്ടി പോയിണ്ടാവോ
അത് സ്ഥാപനല്ലല്ലോ ഒരാള് നടത്തുന്നന്ന് എന്ന് പറഞ്ഞ്
ആഹ് ആഹ് ഒരാള് നടത്തുന്നതാണെങ്കിലും അയാൾടെ കയ്യിൽ കുറേ സ്റ്റോക്കുകൾ ഉണ്ടാവൂലോ
അതൊക്കെ തീർന്നിട്ടാമ്പോൾ മുങ്ങിയാ അതിനെ കൊല്ലം എല്ലാരും അവിടെ പോകുന്നുന്നല്ല പറഞ്ഞിട്ടുണ്ടായിലെ അവരെന്തോ കല്യാണം ഉണ്ട് എന്നല്ലെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ് പ്പെല്ലാം ഉണ്ടായി ലെഫ്റ്റ് ആയി ഞാൻ ആ ഗ്രൂപ്പ്
ആഹ് ആഹ് അതിനെപ്പറ്റി ആ പിന്നെ ഞാൻ നോക്കി കഴഞ്ഞപ്പ അതി നിങ്ങക്ക് എന്തെങ്കിലും പൈസ നഷ്ടം വരോ അങ്ങനെ എന്തെലുക്കെ ചെയ്തോ.
ഇല്ല ഇല്ല എന്നെ വേറെ ആള് ചേർത്തത് അങ്ങനെ ഞാൻ ചേർന്നിട്ടുണ്ട ഞാ അവർക്കോ എന്തോ
ത്ത് അങ്ങോട്ടേക്ക് ചേരുന്ന പരിപാട്
ഇതൊന്നും പൈസ കൊടുത്തിട്ടല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്ത് വേറെക്കെ ഉണ്ട് അതിലൊന്നും ചേർന്നിട്ടില്ല. അതൊക്കെ രണ്ടായിരത്തി മുന്നൂറ് അങ്ങനൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചേർ
ആഹ് ഇപ്പ അവ എന്റെ ആ കൂട്ടുകാര് തന്നെ ഇപ്പൊ ഡ്രസ്സിന്റെ എന്തോ ചെയ്യുന്നുണ്ട്. ഡ്രസ്സിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്നത്. അവള് അഹ് ഇങ്ങനെ ഇടും അപ്പൊ എൻക്വയറി വന്നു കഴിയുമ്പോ ആഹ് അത് കൊടുക്കും അപ്പൊ അതിന്ന് ചെറിയൊരു എമൗണ്ട് ആൾക്ക് കിട്ടുന്ന രീതിയിൽ പിന്നെ ആഹ് അങ്ങനെയുണ്ട് അതിന്ന് ഡ്രെസ്സുകള് ഇപ്പൊ ഈ നിസ്കാര കുപ്പായം, പർത, മക്കന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെല്ലേ പിന്നെ ഏഹ് ജേഴ്സി ഹിജാബ് പിന്നെ ഈ കല്യാണത്തിനൊക്കെ പറ്റിയിട്ടുള്ളെ മ് ചെറിയ പാർട്ടി പാർട്ടിവെയർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കല്യാണ പെണ്ണിൻന്റെയല്ലാ അതല്ലാതെ ബ്രൈഡ് മീസ് മീഡ്സിന്റെ ഒക്കെ ആയിട്ട് അങ്ങനെ ഈ അ മറ്റേ നമ്മള് മാച്ചിങ് ആഹ് മാച്ചിങ് ആയിട്ടൊക്കെ ഇടില്ലേ കസിൻസും ഒക്കെ ഡ്രസ്സ് കോഡ് ആഹ് ആഹ് ഡ്രസ് കോഡ് അതന്നെ അപ്പൊ റെന്റിനല്ല ആഹ് ഇങ്ങനെ നമ്മള് സ്വന്തമായിട്ടന്നെ മേടിക്കുവാചെയ്യുന്നെന്നു തോന്നുന്നു എന്നുവെച്ചാ ഒരേ മെറ്റി ഒരേ സാധനം തന്നെ ഒരേ കളറില് നാലോ അഞ്ചണ്ണം ഒക്കെ അപ്പൊ എൻക്വയറി നേരത്തെ നേ കൂട്ടി പറയുവാണെന്നുണ്ടെങ്കില് അവർക്ക് അത് ആ ഇതാക്കാൻ പറ്റും
അ
ഓർഡർ ചെയ്ത് എത്തിച്ച് കൊടുക്കാൻ പറ്റും എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് ഞാൻ അവളടെ അടുത്ത് നിന്നിങ്ങനെ എടു എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ റേറ്റിലായിരുന്നു ട്ടോ അത് അത് വലിയ കുഴപ്പ പ്പമില്ല എനിക്ക് തോന്നുന്നു അവൾക്കും അതിനകത്ത് ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ അതങ്ങനെ ഏഹ് പറ്റിക്കലൊന്നും അല്ല.
ആ ഹ് അതിന് ഒരുപാട് ആൾക്കാറണ്ട് ഡ്രസ്സിന്റെ പ്രൊഡക്റ്റനല്ലാം ഉണ്ട് ഇപ്പൊ അങ്ങനെല്ല യൂണസോൺ അതിലുണ്ടോ
ഞാന് ഒന്നിലു ഇല്ല ആഹ് ഇല്ല
ഇല്ല ഇല്ലേ ഓക്കേ
ഞാൻ അങ്ങനെയുള്ള ഒര് ആപ്പിലു ഇല്ല ഞാൻ ആകെ ഏഹ് എനിക്ക് അത്യാവശ്യം വിശ്വാസമായി തോന്നിയ ഒരു കാര്യം ഇത് മാത്രേ ഉള്ളൂ അപ്പൊ ഞാൻ അതുകൊണ്ട് വേറെ ഒന്നിലും ഞാൻ ഒരു കാര്യം കണ്ട് അക്കു ആഹാ കൊറേ അത്യാവശ്യം ഞാൻ പിന്നെ ഒരു കാര്യം കണ്ട് കഴിഞ്ഞാലേ ഞാൻ അത് അന്നും ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയണ്ല്ലാന്നും പറഞ്ഞിരുന്ന അവൾടെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കൂല അപ്പ ഞാൻ നോക്കിപ്പോ അവളു പറഞ്ഞു അവൾക്കൊരു സഹായാവുന്ന് നീ ഒന്ന് ആവോ അങ്ങനെ ഒരു സാഹചര്യം ആയതൊണ്ടെന്നെച്ചാൽ ആള് ചെ തീർത്തും ഏഹ് ഇച്ചിരി എടങ്ങേറിലായിരുന്നു അപ്പൊ എന്നേം കൊണ്ട് ഒരാൾക്കൊരു ഇത് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തുന്നുള്ളു അപ്പേ ഏഹ് അങ്ങനെ ചെയ്ത പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാതെയും പിടിക്കാതെയും എനിക്കൊരു ഉറപ്പില്ലാതെ ഞാൻ കേറിപ്പെടില്ല പിന്നെ ഏഹ്ഹ് ബാക്കി ഇതിനെ പറ്റിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിട്ടുംക്കെ ഞാൻ ശെരിക്കും സെർച്ചെയ്തും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പഎനിക്ക് ഓക്കെയാണ് ഇതിനകത്തൊരു പ്രശ്നങ്ങളില്ല ആന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ ജോയിൻ ആയി അങ്ങനെക്കെ നമുക്ക് എടിപിടീന്ന് എല്ലാടത്തിലേക്കും എടുത്ത് ചാടാൻ പറ്റില്ലല്ലോ നമ്മളുടെ ഫോൺന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾഉള്ളതാല്ലോ നമ്മൾടെ ബാങ്കിന്റെ ഡീറ്റെയിൽസും എല്ലാം അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനെ അന്നാ ശരീട്ടോ ഞാൻ വിളിക്കാം ആഹ് ഓക്കെ ആഹാ
ആഹ് എനിക്ക്